ഹലോ.
കേൾക്ണില്ലേ?
ആഹ കേൾക്ണ് ണ്ട് എന്താർത്താ നം. അസുഖാണ്.
ആഹ ചായ ഒക്കെ കുടിച്ചോ?
അപ്പൊ ആ കുടി കഴിഞ്ഞു കുട കഴിഞ്ഞു ഉച്ചക്കൊക്കുള്ള ഫുഡിനുള്ള റെഡി ആാക്കണ്. എന്താ ചായക്കടി ദോശയും ചട്ണിയു ചമ്മന്തി. ഉം ആ ആ ഉം ഉം. എന്തൊക്കെയാ അവിടെ അവിടെ എന്തൊക്കെയാരുന്നു ഫുഡൊക്കെ.
ഇവിടെ ചായക്ക് വെള്ളപ്പവും പിന്നെ ചട്നിയും തേങ്ങാ ചട്നി.
ആഹ ആഹ. പിന്നെ പഠിക്കണതാ മാരേജ കയ്ഞ്ഞതാ പഠികാണ്. ആ എന്താണ് പഠിക്ണ്.
ഞാന് ഡിഗ്രി.
ഡിഗ്രില ആഹ്
ആഹ.
ഫൈനലാണോ അതോ
ഹ ഫൈനല് തേർഡ് ഇയറാ.
ആ ഓകെ ഓകെ എന്തൊക്കെന്ന്‌ട്ട് ഇന്ന് ക്ലാസ്സ്ല്ലേ?
ഇന്ന് ക്ലാസ് ഇന്ന് ക്ലാസ് ഇല്ല വല്വേഷൻ ആയിട്ട് ഇന്ന് നാളെ ലീവാ.
ങ്ങനെ ക്ലാസൊക്കെ എങ്ങനെ പോണ്.
ക്ലാസ് കുഴപ്പല്ല അങ്ങനെ പോണ്ണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളല്ലോ ഫിഫ്ത് സെമിന്റെ ക്ലാസ്. അപ്പൊ ഇപ്പൊ വോലുയേഷൻ ആയോണ്ട് അതിന്റെ ലീവാ.
ഏതാണ് കോഴ്‌സ് ഏതാ.
ബി അറബിക്.
ഓ.
ആഹ. പിന്നെ കുട്ട്യോളൊക്കെ ഉണ്ടോ വീട്ടില്.
എല്ലാരും സ്കൂളിൽ പോയിക്ണ് പോയി ക്ലാസ്സിന് പോയി.
ആഹ ആഹ ശരി
ഉ ഉ മഴണ്ടോ ഇപ്പോല്ല ഒന്ന് നല്ല ഉലർച്ചണ്ട്. ഉ ഇന്നലെ രാവിലെണ്ടായിരുന്നു മിനിഞ്ഞാന്നൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു.
ഉം
മ് ഇപ്പൊകുറവുണ്ട്.
അങ്ങനെ പിന്നെ ഉച്ചക്കൊക്കെന്താ ഭക്ഷണൊക്കെ ഉണ്ടാക്കണ്.
ഏഹ് റെഡിആയിട്ടില്ല ച്ച തിങ്ങനെ റെഡിയ ആക്കണ്ട് ചോറ് ഏകദേശം റെഡിയായി. ഇനി മറ്റുള്ളതൊക്കെ ചെമ്മീനുണ്ട് അത് റെഡിയക്കാണ്ട് ആഹ് ഒന്നര ഒരു മണി ഒന്നര ആക്കവുമ്പോത്തിന് കഴിക്കും രണ്ടണിന്റെ ഉള്ളിൽ അതെങ്ങനെയാണ് കഴിക്കൽ രണ്ട് മണിയാകുമ്പോത്തേന്
അങ്ങനെ
ആഹ അങ്ങനെയൊക്കെയാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിവരങ്ങളൊക്കെ
അങ്ങനെ പോണണ്ട്.
ഉം ഉം ഉം ഉം പിന്നെ പിന്നെ എന്തൊക്കെ പറഞ്ഞോളൂ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ട്രിപ്പൊക്കെ പോവാ..
അങ് ഇല്ല ട്രിപ്പൊക്കെ എടുക്കങ്ങനെ പോകലുണ്ട്ന്ന് ഇപ്പൊ കൊറേ ആയി ട്രിപ്പോക്കെ പോയിട്ട് നിങ്ങളൊക്കെപോക ലുണ്ടോ.
ഞങ്ങൾ ഞാനിപ്പോ നാല് അഞ്ചാറ്മാസം മുമ്പേപോയിരുന്നു ഊട്ടി അങ്ങനെ കാ ഭാത്തൊക്കെ പിന്നെ ആഹ പിന്നെ ഇപ്പോഅടുത്തൊന്നും പോയിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ ബീച്ച് അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് അടുത്തൊക്കെ അടു ന്നാല് ഒരഅഞ്ചെട്ട് കിലോമീറ്റർൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോവാറുണ്ട്
ആഹ് ഞാനും ഇവിടെ താത്താരൊക്കെ വരുമ്പോ അങ്ങനെ ബീച്ചിലൊക്കെ പോവേണ്ടടുക്ക് പുറ
ആഹ പൊറതൊക്കെആഹ ആഹ അധികം ദൂരംന്നുല്ലാതോട് പോവാലോ അ ആ അതെ അതെ അങ്ങനന്നെ.
ഉ പിന്നെ ലോങ് ട്ര ലോങ് പോണതൊക്കെ നമ്മള് പിന്നെ എല്ലാവരും ഉണ്ടാവകുമ്പൊ ഓയ്‌വനു.. ചരിച്ചിങ്ങനെ പ്ലാൻ ചെയ്തു പോവും.
ആഹ് അതെ അതെ അതെ
ഉം
പിന്നെ വേറെ വേറെങ്ങനെ എന്തൊക്കെയാ പിന്നെ വീട്ടിലാരൊക്കെ വീട്ടിലാരൊക്കെ ഉമ്മ ഉ..
വീട്ടില് ആഹ് ഉമ്മണ്ട് ഉപ്പാ ജോലിക്ക് പോയതാ പിന്നെ ഉമ്മണ്ട്. താത്തണ്ട് അനിയനുണ്ട് താത്തപ്പോ കുട്ടീനെ സ്കൂളിൽ പോണ തിരക്കില്ലേനി.
ആഹ് ആഹ് താത്തപ്പോ വന്നത് അവിടെ ഇവിടെത്തന്നെയണ അതോ അങ്ങോട്ട
ഇബടെ ഉം കൊറായിപ്പോ വന്നിട്ട് ഇവിടെയാണ് ചേർത്തിയത് മോനെ സ്കൂളിൽ.
ആഹ് അപ്പോപിന്നെ
ആഹ് അപ്പൊ പിന്നെ ഇവിടെ നിക്കണ്
ചുമയാണ് താണ് ചൊമണ്ടോ. ആഹ് സംസാരിക്കുമ്പോ അധികാണ് ചൊമക്കണ് പനിയ്ട്ട് ആ പനിയായിരുന്നു പനിമാറിയപ്പോ ചൊമ ആയി.
ഏഹ് കാണിച്ചോ
ആ ഡോക്ടറെ കാണിച്ചു മരു.. മരുന്നൊ കഴിച്ചക്ണ് രണ്ടും ബോട്ടിൽ മരുന്ന് കുടിച്ച് ക്ഷെ ഇഞ്ഞി അധികം ഇംഗ്ലീഷ് മരുന്നല്ലേ അധികം കുടി.. ക്കണ്ടച്ചിട്ട് ഞാൻ പിന്നെ താക്കിട്ട ശരീത്തിനും പിന്നെതല്ലഞാ..
ഉം പനിയൊന്നും അമ്മള് കാണിക്കണ ആവശ്യൊന്നുല്ല അത് അങ്ങനെ ഈ ചുക്കാപ്പി റെസ്റ്റ് ഇടുത്താക്കങ്ങന്നെ മാറും. പനിയൊന്നും വലിയ അസുഖല്ല ലോ ഇപ്പല്ലാർക്കും പനിയും ചുമയും ഒക്കെണ്ട്. ഈ കാലാവസ്ഥന്റെ ആണോന്നറിയില്ല അങ്ങനേം ണ്ടല്ലോ.
ഉം ഇപ്പൊ സീസണല്ലേ പനീന്റൊക്കെ സീസണല്ലേ അതാണ്, പനിയാണ് പനിയാണ് പനിച്ചിട്ട് ആഹ് മൂന്നാല് ദിവസം പനിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ഇപ്പ ചൊമയാണ്. പനിച്ചിട്ട് ഡോക്ടറെ കാണിച്ചിരുന്നു മൂന്ന് ഡിഗ്രി ഉണ്ടായിരുന്നു അപ്പോ പിന്നെ അവര് പറഞ്ഞ് ഡോക്ടറും പറഞ്ഞു നല്ലോണ്ണം പനിയുണ്ട്. അ പിന്നെ ഒരു അരമണിക്കൂർ അവിടെ ഒബ്സർവേഷൻ കെട്ത്തി, ഗുളിക കഴിച്ച്ങ്കാണ്ട് കൊറഞ്ഞിട്ട് പോവാന്നർണ്ങ്ങാണ്ട് ഇല്ല ഗുളിഗൂസെറ്റീല്ല, ഗുളിക അവര് ഗുളിക തന്നങ്ങാണ്ട് ഇത് കൊറച്ച് കഴിച്ചിട്ട് കൊറച്ചേരം അവിടെ കെടക്കാൻ പറഞ്ഞു
ഉം
അങ്ങനെ
പിന്നെ ഈ വീട്ടിലൊക്കെ ന്താ ണ്ടാക്കി കുടിക്കലൊക്കെ ണ്ടോ
ആഹ് ചുക്ക് കാപ്പിയൊക്കെ ഇണ്ടാക്കല്ണ്ട് ഞാന്, ചുക്ക് കാപ്പി അങ്ങനെയൊക്കെ ണ്ടാക്കും. പിന്നെ ചുമക്ക് പിന്നെ ഈ പനിർ പനിക്കൂർക്കന്റല പിന്നെ അതേപോലെ തുളസി ഇഞ്ചി ഇതൊക്കെ ചതച്ച്ങ്ങാണ്ട് ആ
ആഹ് ഇഞ്ചിനീരും തേനും കൂട്ട് ട്ട് അ് നല്ലതാണ് ഇഞ്ചീന്റെ നീരും തേനും കുറച്ച് ഒയിച്ചാണ്ട് ചൊമക്കൂ ആ ചൊമക്കൊക്കെ നല്ലതാ. വിടെ ഇമ്മ ങ്ങനെ ഇണ്ടാക്കല്ണ്ട്. എല്ലെങ്കില് തേനും മഞ്ഞൾപ്പൊടിയും ഒന്ന് മിക്സ് ആക്കീട്ട്
ആ തേനും മഞ്ഞ
നാ ആഹ് നാടൻമഞ്ഞൾപ്പൊടി ണ്ടല്ലോ. അതും അത് തേനില് ഇട്ട് ഇങ്ങനെ മിക്സ് ആക്കിട്ട് നല്ലതാണ് കഴിച്ചോക്കിയാല് എടുക്കിങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇങ്ങനെകഴിച്ച ചുമക്കൊക്കെ നല്ലതാ
ആ ആ അത് കഴിച്ച നോക്ക
വടെ മ്മ ങ്ങനെ ണ്ടാക്കല്ണ്ട് ങ്ങനെ ചുമ വരുമ്പോ ങ്ങനെ ണ്ടാക്കി വക്കല്ണ്ട്.
പിന്നെ ചുമ വന്നാ കൊറ്ച്ച് ഒരു രണ്ട് ആഴ്ചൊക്കെ പിടിക്കൂ മാറാന്. അന്ണ്ടഴ്ച്ചക്കെ ങ്ങനെ വരും ആഹ് ഉം ബുദ്ധിമുട്ടാണ് ഈ രാ നൈറ്റില് ഒക്കെ രാത്രി ഒന്നും ഉറക്കം വരൂല.
ആഹ് ഈ ചുമൊക്കെ ണ്ടായ അങ്ങനേണ് രാത്രി ഒർക്കം ണ്ടാവൂല്ല.
ആഹ് അങ്ങനെ ആഹ് മ്മള അടുത്ത് കെട്ക്കുണോര്ക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്. അവർക്കും ഉറക്കങ് വരില്ല നമ്മളിങ്ങനെ ചൊമക്കല്ലേ
ആഹ് അതന്നെ പിന്നെ ആവിയൊക്കെ പിടിച്ചാ മതി ആവിയൊക്കോ ആവി കൊള്ളലുണ്ടോ
പ്പ മടിയാണ് ആവി വെള്ളം തിളപ്പിച്ച് പിടിക്കാൻ പിന്നെ നെബ്ലഴ്സ് നമ്മള് അത് ഇവിടെണ്ട് അടുത്ത് ഇവിടെ എന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കണ്ട് ഇവിടെ തൊട്ടടുതെന്നെ ഏഹ് എന്റെ അ ആ അത് പിന്നെ മരുന്നൊക്കെ പിന്നെ വാങ്ങിച്ചിട്ടൂല്ല മരുന്ന് വാങ്ങിച്ചിട്ട് വേണൊ.
മര്ന്ന് എന്തിന് അയിൽ ഇടാനാ
ആഹ് അതില് ആഹ്, മറ്റേ മ്മള് മോസ്റ്റിൽ ഇണ്ടാവൂലേ നെബുലൈസ്യയ്യണെ ആഹ് മെഷീന് ആ മെഷീന് ആഹ് ആ സെയിം മെഷീന് അതില് മാസ്ക് ച്ച്ങ്ങാണ്ട്
ആവികൊണ്ടാണ്ട് അയിൽ തുളസി ഇട്ടാണ്ടോ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ്ടൊക്കെ ആവി കൊണ്ടാല് നല്ലതാ
ആഹ് അത് മതി അത് മതി പൊതച്ച് മൂടിതീക്ക് ആക്കണ്ടേ
ആഹ് അതന്നെ
പിന്നെ ഇപ്പ ഇന്ന് പ്പ ഞൻ കൊറച്ച് ആഹ് കൊർ ച്ച് മുമ്പ് റീൽ കണ്ട് നമ്മൾ ഡയറക്റ്റ് അങ്ങനെ ആവി പിടിക്കാൻ പാടില്ലർ ഞങ്ങാണ്ട് ട്‌ർ ഒര് ഡോക്ടർ അങ്ങനെ അത് ക്ഷേ നമ്മക്ക് അത് ചൂട് നേരേ മൂക്ക്ക്ക് വരുമ്പള് മൂക്കില്ള്ള പ്പം സോഫ്റ്റ് ഏക്കാരല്ലേ നമ്മള് മൂക്കില്ള്ള കോയല്കള് രക്
ആഹ് അപ്പൊ മറ്റേത് നമ്മള് പിടിക്കുമ്പോ അത് മൂക്ക്ക്കല്ലെ കേറ്ണത്.
ചൂടിയല്ലോ ഇത് നമ്മൾ നല്ല തെളപ്പിച്ച വെള്ളം നമ്മൾ എടുത്ത്ങ്ങാണ്ട് ഉം പൊതച്ച് ചൂട്ണ്ടാവുല അത് ചൂടില്ല അത് ഒരു ആവി ഇങ്ങനെ പോവല്ലേ ചൂടൊന്നും ഉണ്ടാവില്ല നമ്മള് മറ്റേത് ഇൻക്കറീല ഞാന് അഹ് ഇതരെ ചൈയ്തോക്കീല്ല നെബ് ലൈസ് ചെയ്യ്ണത് ചൂടുണ്ടാവൂല പിന്നെ അതേമായിരി നമ്മള് ഇതിന് കരണ്ട്ന് കുത്തി വേറെരിതുണ്ടല്ലോ എന്താണ് ആവി പിടിക കറന്റിന് കൊടുത്തങ്ങാണ്ട്. വേറെൊരു ഇത് നമ്മളവിടെക്കെ അ നട ക്കല്ണ്ട് ആൾക്കാര് വിൽക്കാന് ആ അതും പിന്നെ അങ്ങനെ വല്ലാതെ ചൂട് നമ്മള്ക്ക് വര്ണെങ്കി ഇതിപ്പോ നമ്മള് ഒരു പാത്രത്തില ആക്കിങ്ങാണ്ട് നമ്മള് പൊതച്ചു മൂടിങ്ങാണ്ട് നമ്മള് ആവി മൊത്തം നമ്മള്
നമ്മളെ മൊ ഒന്നായിട്ട് കേറ് ണ് ണ്ട് മുഖം ഒന്നായിട്ട് ആവി കൊള്ള്ണ്ടല്ലോ
ആഹ് മൊഖവും പിന്നെ പ്പ പ്പം മൂക്ക്ക്കൊക്കെ ചൂട് ആഹ് മൂക്ക്ക്കൊക്കെ. താക്കുമ്പോൾ ങെ ന്താണ് വരുന്നൊ ക്കെ പറഞ്ഞ് ഞാ പ്പം അടുത്ത് ഇപ്പം ഈ അട് ഇറ്റ ഞാൻ ഒരു റീൽ കണ്ടത് ഒരു ഡോക്ടർ ഡോക്ടറാണ് സംസാരിക്ക്ണത് അവരിങ്ങനെ പർഞ്ഞിണ്ട് അപ്പ അതൊക്കെ കേക്കുമ്പോ നമ്മുക്ക് പിന്നൊരു ആ വ് പിന്നെ ഇപ്പ ഈ അടുത്തൊരു കുട്ടി മരിച്ച് മരിച്ചല്ലോ ആവി പിടിപ്പിക്കുമ്പള് ദേഹത്തക്ക് വെള്ളം വന്നിട്ട് വര്
ചെറിയ കുട്ടികള് ചെറിയ കുട്ടികളെ നല്ല ശ്രദ്ധിക്കണല്ലോ ങ്ങനെ ആവി പിടിപ്പിക്കുമ്പോളക്കെ
എട്ട് വയസ്സായ കുട്ടിയാണ് മരിച്ച എട്ടോ പത്തേ ഒമ്പതേ അങ്ങനെത്തെ വയസ്സായ കുട്ടിയാ മരിച്ച് ക്ക് ണ് ന്യൂസ്ല്ണ്ടായി ആ ന്യൂസ് പറഞ്ഞൊണ്ടാണ് ഡോക്ടർഈ കാര്യ പറഞ്ഞെ പ്റ്ഞ്ഞ്ണ്ട് ഏ അധികവും സാധ്യത എങ്ങനെയ മൂക്ക്ക്ക് ഇത് വന്നത് കൊണ്ട് അധികം ആവി വ കയറിയതുകൊണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് അതില് ദേഹത്തിക്ക് വെള്ളം മറിഞ്ഞിട്ട് ന്നെ പെട്ടന്ന് പൊള്ല്ലേ ചെയ്യുള്ളൂ.
ആഹ് പൊള്ളു ല്ലേ തളച്ച വെള്ള ആണല്ലോ?
തെളച്ച വെളല്ലാം അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒര് പേടി പിന്നെ ഞാൻ ചെയ്യാറുണ്ട് ഇടക്കൊക്കെ ആദ്യം ഇതിന് മുമ്പ് ഇതേ മായിരിക്ക് ഒരു രണ്ടു മാസം മുമ്പ് ഇതെമായിരി ഒരു ചൊമ ഉണ്ടായിരുന്നു
ക്ണമെഷീനും ന്തൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ അത് വാങ്ങി ചെയ്യ്ണ എളുപ്പം. മറ്റേതൊരു മടിയായിരിക്കും ചെയ്യാൻ
ആഹ് അതെ ക്കെ പിന്നെ എന്തൊക്കെയ ഫ്രണ്ട്സളൊക്കെ ഇഷ് ഇ്ടം പോലെ ഉണ്ടാവൂലേ ആഹ് ആ ഇല്ല ഇല്ല ഇല്ല ആഹ്
അങ്ങനെ ഇഷ്ടം പോലൊന്നുല്ല അവിടെ ഇവടെക്കെ ഏഹ് ടൈം ആയില്ലേ പത്ത് മിനിറ്റ്
ഇല്ലല്ലോ
ന്നാ ആയിക്കോട്ടെ
ആ ആയിട്ടില്ലലോ ടൈം ആയിട്ടില്ല
എഹ്
ആയിട്ടില്ലല്ലോ ടൈം ആയിട്ടില്ലല്ലോന്ന് പറയാ ആഹ് ആഹ് ടൈം ആയിട്ടില്ലല്ലോന്ന് പറയാ പത്ത് മിനിറ്റ് ആയിട്ടില്ല ആഹ ആഹ് അതെ ആഹ്
ഉം
പിന്നെ പിന്നെ ഇങ്ങനെ പിന്നെന്താ അങ്ങനെ കൊഴപ്പൊന്നുംല്ലാതെ പോണ എന്നാ ഓക്കേ ഒക്കെ ഒക്കെ
ആഹ് നേക്കും